ല്ല ചായ കുടിക്കെ കഴിഞ്ഞോ?
ക്ലിയർ ഇല്ലേ? ഓഹ്
ആഹ് കേൾക്ക്ണ്ട്
നക്കണ്ടല്ല അപ്പ ആരോഗ്യത്തെ കുറിച്ചാണല്ലേ?
ആഹ്
എന്താ പറയാ നമക്ക് ഒര് മ മനുഷ്യൻ മനുഷ്യന്മാർക്ക് അത്യാവശ്യംള്ളട്ടരു സാധനം ആരോഗ്യം ആരോഗ്യല്ലാന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ജീവി ജീവിതത്തിന്റെ ഒരു ഭാഗാണ് ആരോഗ്യം നമ്മളെ ആരോഗ്യം സ
ആതെ ആര് നോക്കണം പക്ഷെ ഇന്നത്തെ ആഹ് ഇന്നത്തെ കാലത്ത് ഇല്ലാത്തൊരു സംഭവാണ് അത് ലേ?
അതെ അതെ നമ്മള് ആഹ് എല്ലാം നമ്മൾ ചെറിയ മക്കക്ക് വരെ ഇപ്പം ആരോഗ്യം ഇല്ലാത്ത മക്കളാണ് ഇപ്പം ജനി ജീവിക്കുന്നത് ന്നതൊക്കെ നമുക്ക് പലേ അസുഖങ്ങളുള്ള മക്കളാണ്. ഒന്നാന്തി നമ്മളെ ഓരോ നം
നമ്മളെ ശൈ ശൈലികളെ ന്നല്ലേ ആഹ് അന്നെയാണ് നമ്മള് ഇപ്പൊ പണ്ടുള്ള ആൾക്കാരൊക്കെന്ന് പർഞ്ഞാല് ഭയങ്കരായിട്ട് പല കാര്യങ്ങളും ചെയ്തീനി ആൾക്കാരാണ് അന്ന് നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് എന്തെലും ചെയ്യാൻ കഴിയോ നമുക്ക് ഓലെക്കെ വെള്ളം കോര പിന്നെ വെറക് പുറത്ത് എവിടേം പോയി കൊണ്ടര നമ ന്നാന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങള ഏഹ്
അവരെ ഒരു സ ഒരു സമയം അവര് ഒന്നും ചെയ്യാതിരുന്നിട്ടുണ്ടാവുല. അവർക്കെല്ലാം അവര്ന്തെ ചെയ്തോണ്ട് അഒടത്തെ അല്ലെങ്കിൽ പറമ്പില മ്മള വീട്ടില് നെല്ല് കുത്തിട്ടോ ആഹ് ഒക്കള്ള ഭക്ഷണങ്ങളൊക്കെ ന്ന ഓരാ പൊപ്പ ആഹ് പാട്ടം ചെയ്ത് അങ്ങനെണ്ടാക്ക. തൊടൂല് പോയിട്ട് അവര് വെച്ച് കൊടന്നിട്ട് അങ്ങൻത്തെ ഭക്ഷണ ആണെങ്കിലും അങ്ങൻത്തന്നെ നമ്മള് ചുറ്റു വട്ടത്തുള്ള ഭക്ഷണായിരിക്കും അധി കോ അവർക്ക്ണ്ടാവ.
ആഹ് മായം കലരാത്ത ഭക്ഷണാണേ. ആഹ് പിന്നെ അന്ന്ന്നർഞ്ഞാല് നമുക്ക് വേറെ കാര്യങ്ങളുടെ പറയാ പൊറത്തുന്ന് വാങ്ങിക്കാണ്. വേറെ കാര്യംന്ന് പർഞ്ഞാല് നമ് അന്ന് ഇത്ര വീടുകളില്ല. അപ്പോ കൃഷി ചെയ്യാനും ഇതിനൊക്കെ ഓര്ക്കെന്നെ ചെയ്യാരുന്നു ഇ ഇപ്പൊതന്നെ ആൾക്കാര് കൂടി ആ വീടില്ല സ്ഥലല്ല പിന്നെ ഈ
സാങ്കേതിക വിദ്യ വളർന്നപ്പോ മടിയായി എല്ലതും. നമ്മള് പൊറത്തുന്ന് വരാൻ തുടങ്ങി. അ പൊത്ത്ന്ന് വരുമ്പോ നമുക്ക് എളുപായി നമ്മളെ എല്ലാ കാര്യങ്ങളും നമുക്ക് എളുപ്പായി. നമുക്ക് നമുക്ക് ഒന്നും ചെയ് ചെയ്യണ്ട. ഇപ്പ നമുക്ക് ഒക്കെ ഇപ്പൊ എന്തൊരു കാര്യമാണെങ്കിലും ഇപ്പോ. പണ്ടത്തെ ആൾക്കാര് നെല്ല് കുത്തിന്ന് അമ്മിമെല് അരച്ചീന്ന് ഇപ്പ ന
നമ്മ ക്ക് വെള്ളല്ലെങ്കി പോലോ. വെള്ളം വരെ നമുക്ക് അകത്ത്ന്ന് പൈപ്പ്ന്ന് എടുക്കാ.
അതെ ഒരു വരലിമന്. ഇങ്ങനെ നമ്മള് ഇവടൊ ഇങ്ങനെ നിക്കാ പണിയൊന്നും എടുക്കണ്ട ഒക്കെ നമുക്ക് ചെയ്തു തരണ്.
ആ അപ്പൊ പിന്നെ. വെള്ളം ഇല്ലെങ്കി നമ്മളെന്ത് ചെയ്യും കറണ്ട് വരട്ടെ അതുവരെ വെയിറ്റ് ചെയ്തിരിക്കും.
എവിടെ വെള്ളം ഉള്ളത് അവിടെ പോയിട്ട് ഇടുത്ത് കൊണ്ടുവരും.
ആഹ ആ അപ്പൊ അതൊരു മടി. മടി അല്ലായിരുന്നോ അത് ചെയ്യൽ നിർബധയപ്പോ അങ്ങനെ ചെയ്ത്. ഇപ്പ നമുക്ക് എന്താണ് അവസ്ഥ. സരങ്ങളുണ്ട് വ ഒരു ഒന്നല്ലെങ്കി മറ്റൊരു പരിഹാര മാർഗം ഉണ്ടാവുമ്പോ?
ആ ഒരു മാർ നമ്മള് നമ്മളെന്നെ കണ്ടെത്തും അല്ലെങ്കി എന്തെങ്കിലുമൊക്കെയായിട്ട് നമ്മള്. നമ്മളെ കൊണ്ട് പറ്റുന്ന മാർഗ്ഗങ്ങളൊക്കെ കണ്ടെത്തും എന്നിട്ട് നമ്മള്. നമ്മള് മേനി അനങ്ങിങ്ങ ണ്ട് എടുക്കുള്ളൂ. അത് പറ്റാത്തത് നമ്മുക്ക് അത്രയും നമ്മൾ. ആ ഒന്നൂ നമുക്ക് തീരെ. ചെയ്യ ഇപ്പത്തെ നമ്മളെ എല്ലാ വീടുകളും നോക്കിയാ മതി കിണറൊക്കെ മുടിയിട്ടുണ്ടാവും ആ
ആ വെള്ള മുക്കൂല കിണറ്റിലെന്തേലും ചാടി എന്തേലും. ചത്ത് പോയാൽ പോലും അറില്ല.
അറിയില്ല അതപ്പൊ ഒക്കെ നമ്മള് മൂടിട്ടേക്കാണ് അപ്പ നമ്മള്.
ഒക്കെ ഇങ്ങനെ ഇങ്ങനെ വന്നോണ്ടിരിക്കയക്ക് നമ്മൾ തന്നെ പണ്ടത്തെ ആൾക്കാരൊകെഴിയ. കൊത്തൽ ആയാലും ശെ അങ്ങനൊയിന്.
തുടച്ചിന് ഇപ്പൊ അങ്ങനെയൊക്കെ തൊടക്കൻ ആരെ കിട്ടണ്.
നടക്കുമ്പോൾ തന്നെ ഊര ഉളുകി അവിടെ വേദന ഇവിടെ വേദന
അങ്ങനെയിങ്ങനെ പ്രശ്നങ്ങള.
പണ്ടത്തെ ആൾക്കാർ പണ്ടെതെ ആൾക്കാരൊക്കെ പണ്ടെ ത്തെ ആൾക്കാരൊക്കെ നി എബത് വയസ്സിന്റെ മുകളിൽ
ആഹ് അത്രേ പോവുള്ളു ഇനിയിപ്പ ഇവിട്ന്നാട്ടുള്ള കുട്ടിള അവസ്ഥ അത്രയില്ല
പല്ലേദന ചെറ്യേ നമ്മൾ അഓ പ്പാമാർക്കും ഉമ്മ്മാർക്കും ഒന്നും അത് വന്നിട്ടുണ്ടാവൂല്ല എത്രയും കാലായി്ട്ട്
ആഹ് പ്രേമേയം എത്ര കുട്ടികൾക്ണ്ട് ചെറിയ ചെറിയ കു
ആഹ് ചെർപ്പതെ കുട്ടെ എത്രോ ചെറിയ കുട്ട്യേ ളൊക്കെക്കെ അഹ് പ്പ നമ്മള് വയറ്റിണ്ടാവുമ്പോ നമ്മള് ഓരോ അമ്മമാര് കഴിക്കുന്ന ഓരോ ഭക്ഷണം അവർക്ക് കിട്ട്ണെ
ഉം പിന്നെ കുട്ട്യേളെഹ് കഴിഞ്ഞിട്ട് കുട്ട്യേളപ്പോ ഇന്നലെ ഒന്നുള്ള ഒരു വീഡിയോ കണ്ട് ഞാന് ഒരു ബിസ്കറ്റില് എന്താ ഒരു ചെറിയ പാക്ക് ബിസ്കറ്റില് അഹ് അഹ് നാലു പേർക്ക് കഴിക്കാൻള്ള ബിസ്ക്കറ്റ ആണെത്രേ അന്ന് ഒരു ബിസ് ക്കേറ്റെ ചെറ്യേ പേക് ബിസ്ക്കറ്റ് എൽനാല് പേ നാല് ബിസ്ക്കറ്റ് ണ്ട് അത് നാലും നാലാൾക്കാർക് കഴിക്കാള്ളത് അത് ഇത് ഒരു കുട്ടീന്നെ കഴികാണ് പിന്നെ
ആഹ് അതാണ് നമക്ക് ഇപ്പ നമ്മള് ഈ ആ എഹ് റൂട്ട് തന്ന സാധനംന്നും മക്കൾ കൊടുക്കാനേ പാടില്ല്യാന്നറ്ഞേക നമ്മള ഫെ അതൊക്കെ വയ്ഞ്ഞിട്ട് നമ്മുക്ക് നമ്മൾ എ എളുപ്പപ്പണിയാണ് നമ്മൾ നോക്കുന്നത് ഇപ്പൊ എന്തെല്ലാം ഫുഡ് നമ്മള് പണ്ട്ന്ന് പറഞ്ഞാല് നമ്മള് നമ്മള് ത്ണ്ടാക്കി തരുന്ന നമ്മക്ക് നമ്മള മ്മി പ്പി അപൊ മ്മളെ ക്കെ മക്ക് പാക്കറ്റിലിങ്ങനെ നമ്മളും അത് ത്ങ്ങനെ തിളപ്പിക്കുന്ന കുട്ട്യേകെടും നമ്മള അതില എന്താണ് അതിന്റെ മറച്ചും നമ്മൾ ചിന്തിക്കുന്നില്ല തോണ്ട് എന്തെങ്കിലും പ്രശ്നം ണ്ടാവോ ഇല്ലേ അത് നമ്മള് ആഹ് നമ്മള് പണിയ്ച്ച നമുക് തിന്നാൻ കൊടുക്കണല്ലോ തെന്തെങ്കിലും ഉണ്ടാവോ അല്ലേ അത്രയും ഒക് അവരക്ക ഒരു കുഴപ്പല്ല്യാന്ന്
ള്ളേന്നെ
ഉം
പണ്ട് പണ്ട് കാലത്ത് ഉമ്മമാര് തീരുമാനിക്കും കുട്ടികള എന്താ കഴിക്കേണ്ടേ ഇന്ന് കുട്ട്യേളെ തീരുമാനിക്കും കുട്ടിളെന്താ കഴിക്കണ്ടേ ന്നുള്ള രീതിയിൽ അയക്കണേ അപ്പൊ ആഹ്
നമ്മള് കഴിക്കണംന്ന അവർക് മാണ്ട അവർക്ക് പുറത്തിട്ടുള്ള ഭക്ഷണം വേണ്ടത് ഹോട്ടൽ നിന്ന് അവർ പ്പത്തെ പ്പത്തെ കുട്ട്യേക്കൊന്നും നമ്മളെ ഈ മുരിങ്ങന്റെല ചീരന്റെല എന്താന്ന്ന്നെ അറിയില്ല
അറിയില്ല ആഹ് ഒതൊന്നും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല ഉം
അങ്ങൻത്തിനൊക്കെ അങ്ങൻത്തൊക്കെ വന്നാ തന്നെ
ട്ടിലെന്നെ വീട്ടാരെന്നെ പറയല്ലോ ഞങ്ങള് അങ്ങനെ അങ്ങനെ ണ്ടാക്കി കഴിച്ചിരുന്നു എന്താ എള്ളൊക്കെ വീട്ടിലൊക്കെ ഉണ്ടാക്കി കയിച് ന്നൊക്കെ പറഞേക്ക ഞാൻ പറയാ എനിക്ക് നമുക്ക് അത് അത്ഭുതാണ് അഹ് നമുക്ക് ആത്ഭുതമാണ് എള്ളൊക്കെ വീട്ടിൽ
ആഹ് ഇനി വരുന്ന തലമുറ ഒന്നും കണ്ടിണ്ടാവൂല്ല
ആഹ് അപ്പൊ ഞമ്മള് അത് കണ്ടിട്ടില്ല ഇപ്പ നമ്മളെ കുട്ടികള ഇനി പാറി കൊറെ കാര്യങ്ങള കാണാത്ത ണ്ടാവും ആഹ് നെല്ല് ഒന്നും നമ്മള് കാണണില്ലല്ലോ ഇപ്പൊ
ആഹ് അത് ഇപ്പ എവ്ടിം കാണാല്ലല്ലൊ
ഉം ആഹ് അതൊക്കെ പൊതുവായിട്ട് നമ്മള് നാട്ടിൽ കണ്ടീന്ന സാധനങ്ങളാണ് അതൊന്നും ഇപ്പ ഇല്ല കുട്ടികൾക്ക് ഇതാണ് നെല്ലിന്ന് പറഞ്ഞ് ഇതാണ് നമ്മൾ തിന്നണ ആരി ഇങ്ങനെയാണ് നെല്ലായി വരുന്നത് ന്ന്ള്ളത് പർഞ്ഞോട്ക്കാൻ
ഓഹ് എന്താ
അറീല്ല
അതേപോലെതന്നേ പണ്ട്ന്നർഞ്ഞാല് മ്മച്ചി വച്ച് വിറകടപ്പിൽ ഉണ്ടാക്കി അരിഞ്ഞ്
അടുപ്പ് ആഹ് ആഹ് ആ ടേസ്റ്റ് ആ രസം വേറെ കിട്ടൂല
ഉം ഉം
ഇഞ്ഞിയാന്നും പറഞ്ഞിട്ട് കര്യല്ല നമ്മുക്കന്നെ മടിയാണ്
മടിയായി പിന്നെ കാലങ്ങനെ മാറിക്കൊണ്ടിരിക്കണ് പിന്നിം അടുത്ത തലമുറ ആണെങ്കിൽ അവക്ക് തീരിം ആരോഗ്യം ണ്ടാവുല്ല നമ്മളത്രിണ്ടാവുല്ല
ണ്ടാവൂല നമ്മള് പിന്നെയും കൊറച്ചൊക്കൊര് കാര്യങ്ങള് ചെയ്തിട്ടാണ്
ഈ മൊബൈൽ ഫോണിന്റെ മുന്നിലാണല്ലോ എല്ലരും നമ്മള് നമ്മൾ കളിക്ക ട്ട്ന്ന കളികൾ പോലും മണ്ണിലെർങ്ങി കളിക്കണം ആരോഗ്യം വരണെങ്കിന്നൊക്കെ പറയാ ഇപ്പത്തെ കുട്ടികള് കളി കളിയൊന്നും കളിക്കണില്ലല്ലോ
ഫോണില് ടിവി
അങ്ങനെ ഒക്കെ അപ്പൊ അയിന്റെ മുന്നിലാ പ്പൊ ആഹ് ഇതൊക്കെ ലോകം അതാണെ
ആഹ് അയിനനുസരിച്ച് കാലാവസ്ഥയിലും വ്യത്യാസം വന്നില്ലേ
ആഹ് അതാ പറഞ്ഞപ്പം മഴയും ഇടിയ ഒക്കെ കാ മഴന്നെപ്പോക്കാക്കെ മാറി മറിഞ്ഞ് വിചാരിക്കാത്ത സമയത്ത് മഴപെയ്യ്ണ് വിചാരിരിക്കാത്ത സമയത്ത് ചൂടാവണ്
ആഹ് എന്തൊപ്പ ചെയ്യാ നമ്മളൊക്കെ ഓരോ കാട്ടിക്കൂട്ടല്ന്നെയാണ് ഇങ്ങനെയൊക്കെ വന്നത് വെറേന്നില്ല അതിനെ കുറ്റപ്പെടുത്താനൊന്നുല്ല നമ്മ മനുഷ്യമാര്തന്നെയാണ് അങ്ങനൊക്കെ കാട്ടിയത്
നമ്മളെ ആരോഗ്യത്തിനും കുറച്ച് നമ്മള് ചിന്തിക്കൂല നമുക്കിപ്പത് ഒരു പോറത്തിന്നെരു ഭക്ഷണം കിട്ടാർ ഞ്ഞാല് അന്റെരു രുചി കൊണ്ട് നമ്മള് പിന്നെയും പിന്നിം നമ്മള് കഴിക്കും ഇപ്പൊ നമ്മള് വീട്ടില്ണ്ടാക്കിയത് ല്ലങ്കില് നമ്മള് എന്ത കഴിക്ക ഒരു കുറച് ചോറ് അല്ലെങ്കിൽ ഒരു കറി ഒരു കുറച്ചൊക്കെ കഴിക്കൊ ക്കോളും
ആഹ് പോറത്തുന്നാണെങ്കി ഇല്ലാത്ത പൈസ കൊടുക്കും ചെയ്യും
നമ്മക്ക് പറ്റ്ണോട്ത് അത്‌ കളയണ്ടേ വിചാരിച്ചിട്ട് നമ്മള് ആ മക്കളത്തും മറ്റേ അപ്പർ തൊക്ക നമ്മള് കഴിക്കും
ആഹ് ഇതൊന്ന് ദഹിച്ചു വരാൻ സമയം ഉണ്ടാവൂ
ഇണ്ടാവും പിന്നെ അവര് കൊറേ മായായിട്ടുള്ള വസ്തുക്കളൊക്കെ ചേർത്തിട്ടാവൂല എന്തായാലും അവരുടെ എം ഫുഡിന്റെ രുചി കൂട്ടാന് ഭക്ഷണത്തിന്റെ രുചി കൂടാന് അവര അതെക്കെ ചേർക്കണ ക്കെ നമ്മള് ആഹ് നമ്മള് ആരോഗ്യം ഏതാക്കണം നമ്മള അപ്പ ചിന്തിക്കൂല
നമ്മളറിഞ്ഞോണ്ട് ചെയ്യാണ് ഇതൊക്കെ നമുക്ക് ആഹ് ഇങ്ങനെ കഴിക്കാൻ പാടില്ല വീട്ട്ത്താണ് കഴിക്കാൻ പറ്റ പക്ഷേ നമ്മള ഈ കുട്ടികളിയും കൂടി അങ്ങനെ ശീലാക്ക് നതാണ് വല്യ പ്രശ്നം അവർക്ക അറിയില്ലല്ലോ ഇപ്പൊ ഇത്
ആ അതെ കുട്ടിയാളെ കാര്യം തന്നെ നമ്മള് എന്തായാലും ന നമ്മള ഇമ്മമാരൊക്കെ നമുക്ക് എന്തെങ്കിലുക്കെ പനി വന്നാല് അവ ഓരെ കൊണ്ട് പറ്റ്ണ ചികിത്സ ഓര് ആദ്യം ചെയ്യും
ആഹ്
അങ്ങനെയൊക്കനോക്ക ഓല്ല് മാറ്റാന് ഇപ്പൊ നമ്മള് നമ്മൾ കൊണ്ട് ത്രക്ക് മണ്ടാണ് കുട്ടിയളെ ചെറിയ അസുഖം വരുമ്പ അത നമ്മൾ എടുത്ത കൊണ്ടണം അപ്പൊ ആ മരുന്ന് കൊടുത്തിട്ട് മരുന്നിന്റെ എഫക്ടും കൂടി നമുക്ക് നമ്മളെ കുട്ടിയളെ തന്നെ ഇല്ലാതാക്ക ഇംഗ്ലീഷ് മരുന്ന്
ആഹ്
ഇപ്പം പറഞ്ഞിട്ട് കാര്യല്ല നമ്മുക്ക്
നമ്മളൊക്കയും ചെയ്തു വെക്കണ ഓരോ കാര്യങ്ങളെന്നെയാണ്
ആ ആഹ് നമ്മ നമ്മളതറില്ല നമുക്ക് എന്താറി പൊക്കെ നമുക്ക് അങ്ങനെ ആയി നമ്മക്കറിയാത്ത അപ്പ നമ്മളങ്ങനെ ന അന്ന് നമ്മൾ ഒരു സാധനം പൊറത്തുന്ന് വേങ്ങാനുള്ള ഒരു ഇതില്ലല്ലോ നമ്മളപ്പമാർ ഉം അത് എന്നത
കയ്യൂല അപ്പൊ നമ്മള് പൊറത്ത്ന്ന് വാങ്ങൂല നമ്മള് തന്നെ ഇണ്ടാക്കും ഇന്നങ്ങനെയല്ല ഇന്നെല്ലാം പൊറത്തുന്ന് കിട്ടും ചെയ്യും നമുക്ക് അയിനുള്ള കഴിവുംണ്ട്
ഒരാളത് കണ്ടിട്ട് നമുക്ക് അങ്ങനത്തെ ഇതല്ല ഇപ്പൊ ഇപ്പത്തെ കുട്ടികൾന്നറഞ്ഞാ വേറൊരാളത് കണ്ടിട്ട് അത് വാണന്ന് ആശിയാണ് ഇപ്പഴത്തെ കുട്ട്യാൾകൊക്കൊ ഭയങ്കര വാശിയാണ് നമുക്കൊന്നും ന ഒരു കാലത്തു നമ്മുക്കത് ആ ആ അതവർക്ക് അപ്പ നമ്മള് അതിന് വേങ്ങി കൊടുക്കല്ലാതെ വ വഴിയില്ല
ആ ഇല്ലെങ്കിൽ ഓല് വേറെ രീതില് വാശി ശിടിച്ച നമ്മുക്ക് നിർത്തില്ല അത് ചെയ്ത് കൊടുക്ക ഉം പിന്നെ എന്താന്നാല് എന്നാ ഓക്കേട്ടോ കൊറച്ച്
ആഹ് ആഹ് അഹ് ആ ആയിക്കോട്ടെ